കേക്കാവോ
ആഹ് കേൾ
ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേൾക്കാം കേൾക്കാം മഴയൊക്കെ ഒണ്ടോ വേണ്ട എന്ത് പരിപാടി ഉച്ചക്കത്തെ ആ ഉച്ചക്കത്തെ പരിപാടിയിലായിരിക്കും
ആ അതെ മീൻ കിട്ട് കിട്ടീട്ടുണ്ട് അപ്പൊ അത് മുറിക്കാനുള്ള പരിപാടി നോക്കുവാരുന്നു കൊച്ച് ഒറങ്ങീട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവൻ ഉറങ്ങുന്നില്ല
ആഹ് ആഹ്
ട്ട് എങ്ങനേലൊക്കെ മീൻ മുറിച്ച് വെക്കാന്നുള്ള പരിപാടീല് പൊറത്തൊക്കെ ഇട്ട് ഇറങ്ങി പോകാനും വയ്യ മഴ കാരണം
ആഹ് മഴ കാരണം ആഹ് ഇവിടെ എന്തായാലും ഇപ്പൊ ഇച്ചിരി ഒന്ന് വെട്ടം വന്നിട്ടുണ്ട് ഇത്രയും നേരം മഴ പെയ്തിട്ട് ഒരു ഇച്ചിരി ഒരു
ആഹ് ഇവിടെ അതെ ഇവിടെ ഇപ്പ പെയ്യാൻ തുടങ്ങി
പയി തുടങ്ങിയാ ഇവിടെ രാവിലെതൊട്ടെ മഴ തന്നെയായിരുന്നു
ഉം ഉ ആ ഒരു മീൻ വെട്ടാൻ എന്നോട് പറയാ വെട്ട് വെട്ട്ന്ന്
ആഹ്
ഒറക്കാൻ റൂ കൊണ്ടോയതാ പക്ഷെ ഒറങ്ങണില്ല അവൻ
ആഹ് ആഹ് ആഹ്
ഉം വെശക്കണുണ്ടന്ന് തോന
ആ അതാണ് വിശപ്പിന് അത് വിശപ്പിന് കുഞ്ഞിന് ഒന്നും കൊടുക്കാ
ആ അവന് വിഷപ്പിച്ചിരി കൂടുതലുള്ള ആളാ മൂ ആ മൂത്രമൊഴി അവൻ ചോദിക്കുമ്പം ചോദിക്കുമ്പം അപ്പൊ കൊടുത്തിരിക്കണം ഉം
അവര് അങ്ങനെതന്നെ എറിഞ്ഞും പിടിച്ചുവൊക്കെ ഇച്ചിരി ഇച്ചിരി വായി പോയാ പോയി
അവന് ചോദിക്കുമ്പോ കൊടുത്താമതി അവൻ കഴിച്ചോളും
കഴിച്ചോളും എത്രയായി അവന്
അവന് മൂന്ന് വയസ് കഴിഞ്ഞു
അപ്പൊ അംഗൻവാടീല് കൊണ്ടു വന്നിര്
ഇണ്ട് അങ്കൽവാടില് വിട്ടു പക്ഷെ ഇന്ന് മെയിനായിട്ടുള്ള ടീച്ചറ് ഇന്നില്ലാത്തത് കൊണ്ട് വിട് ടണ്ടാന്ന് പറഞ്ഞു
പറഞ്ഞു ആ ആ അല്ല അവിടെയാവുമ്പോഴത്തേക്കും ഉം
ആന്ന് വെച്ചാ കരയണ പിള്ളേര് ആ കഴിച്ചോളും കരയുന്ന പിള്ളേരായതോണ്ടേ ഇവനെ ഞാൻ അവിടെ കൊണ്ടിരുത്തുമ്പൊ അവനിച്ചിരി കരച്ചിലുണ്ട്
ഉണ്ട് ആഹ്
അത് കഴിഞ്ഞാവന് കൊഴപ്പല്ല അപ്പൊ അതുകൊണ്ട് ടീച്ചറ് പറഞ്ഞു കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞു
എന്റെ മോള് ഇളയാളെ ഇളയാളിതുപോലെയായിരുന്നു അംഗൻവാടിയില് പക്ഷെ ഇപ്പൊപോവാൻ ഭയങ്കര ഇൻട്രസ്റ്റാ ച്ചായിരുന്നു ഇപ്പൊ സ്കൂളില് ചേർത്തു ആളെ ആ അപ്പൊ അത് അവിടെപ്പോയി ആ അവിടെ പോയന്ശേഷാ നല്ല ഫുഡ്ഡ് കഴിക്കാനായാലും ഒരു ഒരു പ്ര തേകം നല്ല രീതില് ഫുഡ്ഡ്കഴിക്കാനായാലും എല്ലാം തുടങ്ങിയതവിടെ
ആ അവര് കൊടുക്കണെല്ലാം കഴിച്ചോളൂ അവര്
ആഹ് കഴിച്ചോളും മാ നല്ല ഫുഡ്ഡാല്ലേ ഇപ്പം മുമ്പത്തെ പോലെ നമുക്ക് കൊടുത്ത് വി ടുന്നില്ലല്ലോ മറ്റേത് ഉപ്പ്മാവ് അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്ത് വിടും ഇപ്പൊ അതൊന്നുഅല്ല ഇപ്പൊ അവിടെ ഇരുത്തിയന്നെയാണ് അവര് കഴിപ്പിച്ചിട്ട് വിടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വീട്ടിനിക്കുന്നപ്പാ ടൈം ആവുമ്പഴ് ത്തേക്ക് അവര് ചോദിക്കും വിശക്കും ആ ടൈം അവുമ്പോ അവർക്ക് കൊടുത്ത്
ഉം
അപ്പൊ ആ ടൈം ആവുമ്പൊ നമ്മളവർക്ക് കൊടുത്തേ പറ്റുള്ളൂ മുമ്പത്തെ പോലത്തല്ല മ ക്കളല്ല നമ്മളിപ്പൊ കൊടുക്കാതെ എന്തെങ്കിലും മാറിക്കൊണ്ടു പോയാലോ
ഓ സത്യം സത്യം ഇവന് ഇവന് വിചാരി ച്ചോന് കിട്ടിയിരിക്കണം
കിട്ടിയിരിക്കണം എന്റെ മോളും എങ്ങനെയാണ്
ഇപ്പ പഴമാണെങ്കി ശെരി ഓറഞ്ച് ആ പ്പിള് മേടിച്ചിരിക്കണം കിട്ടിയിരിക്കണം അത് കിട്ടണവരെ ആവൻ കിടന്ന് കാരയും അല്ലെങ്കിപ്പം അ ച്ഛനാണോ ഹസ്ബന്റാണോ ഇവിടെയുള്ളെങ്കിൽ അവരേം കൂട്ടിക്കൊണ്ട് പോയിട്ട് മേടിച്ചോണ്ട് വരും
മേടിച്ചുണ്ട്വരും ഇവിടേം അങ്ങനെന്നെയാണ് അപ്പൊ അതൊണ്ട് അവരുടെയൊക്കെ അവര് നമ്മളൊരടി കൊടുത്ത്നോക്ക് ആ വാശിക്ക് നിന്ന്കൊടുക്കാതെ ഒരടി കൊടുത്ത് കഴിഞ്ഞാ അവ യെന്റെ ഇരട്ടി
എരട്ടി ഉം
ആ ഇവിടേം അങ്ങനെന്നെയാണ് ഇരട്ടിയായിട്ട് കരയും അത് കൊടുക്കുന്ന നമ്മൾ എ ന്താണോ അവര് വിചാരിക്കുന്നത് അത് ചെയ്ത് കൊടുക്കുന്നത് വരെയും അവരുടെ വാശിയിലെ നിക്കു നിക്കൂള്ളൂ
ഉംഹ്
പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം
വേറെന്താ അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പൊ ഞാനും കൊച്ചും തന്നെയുള്ളൂ ഹസ്ബന്റ് പണിക്ക് പോയി മൂത്താള് സ്കൂളി പോയി മൂത്താള് യു കെ ജി പഠിക്ക്ണു
ആ എനിക്ക് മൂന്ന് മക്കളാ മൂന്നേരും സ്കൂളില് പോയി മൂ മൂത്താള് ഏഴിൽ പിടിക്കുന്നു മോന് രണ്ടാമത്തത് രണ്ട് മോളാണ് അപ്പ ഒരാൾ എൽ കെ ജിയില് ഒരാള് രണ്ടാം ക്ലാസ്സില് അപ്പൊ മൂന്നു പേരും പോയി മൂന്നപേരെയും കൊണ്ടാക്കിട്ട് വന്നു സ്കൂൾ ബസിലായിരുന്നു രാവിലെ ആറര മണിക്ക് പോണന്നുള്ളത്കൊണ്ട് അടുത്താണ് അപ്പോ ആറര മണിക്ക് ഫസ്റ്റ് ട്രിപ്പിലെ കൊണ്ടുവന്ന് വെറുതെ ഇരുത്തണ്ട എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൊണ്ടാക്കും
ആ ആ ഓ അത്ര നേരത്തൊക്കെ ബസ് വരോ
ആ അത്രയും നേരത്തെ വരും കാരണം ഇവരുടെ സ്കൂളിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ അപ്പൊ രാവിലെ അപ്പം ഒരു ബസ്സേ ഉള്ളു സ്കൂൾ ബസ്സ് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് അടുത്തുള്ളവരുടെ ആണ് ഫസ്റ്റ് ട്രിപ്പ് ആറര മണിയാകുമ്പോൾ വരും ഫസ്റ്റ് ട്രിപ്പ് കാരണം നമ്മളെവിടെ കുറച്ച് ഭയങ്കര ബ്ലോക്കാണ് ഈ ഒരു ഏഴര എട്ട് എട്ട് മണി കഴിഞ്ഞെഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇവിട്ന്ന്ങ്ങോട്ട് അനങ്ങാൻ ഭയങ്കര
ഓ അയ്യോ അപ്പത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കലും എടുക്കൽ
ആ അല്ല നമുക്കന്ന് വെച്ചാലേ ഞാനും ഇവർക്ക് പള്ളി പോണം അപ്പൊ രാവിലെ ആറ് മണിയാകുമ്പോ പോവും ഞാൻ എങ്ങനെ ഓൾറെഡി അഞ്ച് മണിയാകുമ്പോ എണീക്കും എണീറ്റ് എണീറ്റ് പിന്നെ അതിപ്പോ ഒരു ശീലായി അപ്പ ആ അപ്പ ആ ടൈം എണീറ്റിട്ട് അവർക്ക് എന്റെ മോനന്ന് വെച്ചാൽ അവനൊരു പ്രത്യേക സ്വഭാവാ അവന് രാവിലെ മദ്രസയിൽ പോകുന്ന ടൈമിൽതന്നെ ചൂട് ചായയും പിന്നെ അപ്പവും ആ കറിയും വേണം
വേണം
അപ്പം അപ്പൊ അവനുള്ള ഒരു മൂന്നെണ്ണം ഞാനും ഉണ്ടാക്കി വെച്ച് അവന് കൊണ്ടുവന്ന് ആക്കിയേന് ശേഷം ഞാൻ ഇവിടെ വരും വന്നിട്ട് രാവിലെ തന്നെ എല്ലാം ആക്കും അപ്പൊ അതോണ്ട് പത്ത് മണിയാകുമ്പോ എന്റെ പണിയെല്ലാം- കഴിയും ഇവരെ കൊണ്ടാക്കിയിട്ട് വരുമ്പോ ആ പിന്നെ തൂക്കാനും തൊടക്കാനും തുണി കഴുവാനുള്ള പണി മാത്രം കാണുള്ളൂ അപ്പൊ ആ ടൈമിലല്ലേ എല്ലാം ചെ - മൂട് പോലെ- ഇനി പണി ഇപ്പോഴും വരുന്നത് ഒരു രണ്ടര മൂന്ന് മണിയാുമ്പോഴത്തേക്കേ പണിയള്ളു ഇനി അവര് വരുന്ന ടൈമിലേയുള്ളൂ ആ എനിക്കിനി പണി
പിന്നെ തല്ലിപ്പടിക്കലാ അത് അവർക്ക് ഇവിടെങ്ങനെ തന്നെ പിള്ളേര് അങ്ങോട്ട് വന്ന കഴിയുമ്പോഴത്തേക്കും വഴക്കും അടീം ഇടീം തൊഴി-
ആഹ് ഇവിടെ അങ്ങനെന്നെയാണ് രണ്ടുപേരെ ട്യൂഷന് വിടും കാരണം മൂന്നു പേരെ കൂടെ- ത് ചെയ്യാൻ പറ്റത്തില്ല രണ്ടുപേരെ ട്യൂഷന് വിടും പിന്നെ ഒരാളും കൂടെ ഉള്ളോ ഏളെ വൈകിട്ട് വരെ ഏളയാള് മാത്രേയുള്ളൂ ഏളയാള് പിന്നെ- കൊഴ കൊഴപ്പില്ല ആളെ ഇപ്പ ചേർത്തതേയുള്ളൂ - പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി പാട് ആഹ് ബുക്ക് എടുക്കുമ്പോ എനിക്ക് വേണ്ട എനിക്ക് സ്കൂളിൽ പോണ്ട എനിക്ക്- അങ്കംവാടി പോയാ മതിയേ എന്നാ അവന്റ കരച്ചിൽ
ആഹ് ഇവിടേം അങ്ങനെ തന്നെ ഇവള്- ഹോം വർക്ക് ചെയ്യാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സമയം വേണം
വേണം ഉം ഉം
എടാ അത് ഉപ്പാടാ ഉപ്പ് ഞാന് ഹസ്ബന്റ് ആണെങ്കിൽ ഇരി - ഇരിക്കൂല ഒന്ന് ഹോം വർക്ക് ചെയ്യിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആണെങ്കില് പിന്നെ ആ ഇവിടെ- അടിയാണ് ഞാൻ എന്നും പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും എനിക്ക് മാത്രം ഉള്ളോ ഈ ഉത്തരവാദിത്തം അപ്പമാർക്ക് എന്താ ഉത്തരവാദിത്തം- ത കാര്യംങ്ങളൊന്നുല്ലേ എല്ല അമ്മമാരുടെ തലക്കങ്ങ് വച്ചേച്ചങ് പോകും പണിയും കഴിഞ്ഞ് വന്ന് കുളിയും നനിം കഴിഞ് ചായിം കുട്ച്ച് ഒറ്റ പോക്കാ എന്നിട്ട് നമ്മള് കെട്ന്നോ ഒർങ്ങി കഴിയുമ്പോഴേക്കും കേറി വെരാ പഠിപ്പിക്ക ന്നോ ഹോം വർക്ക് ക്കെണന്നോ പിള്ളെര് ഭക്ഷണം കഴിപ്പിക്കണന്നോ അവരുടെ കൂടെ ഒന്ന് കളിക്കണംന്നുള്ളോരു മൈന്റ് അവർക്ക് ഇല്ല അവർക്ക് ഫുൾ ടൈം ഷെ ഉം ഷനും പണിയുടെ കാര്യം പൈസടെ കാര്യം ഏഹ് വീട്ടിലെ ചെലവ് അങ്ങൻ ത്ത ടെൻഷനും കാര്യങ്ങളും അവര് ഈ രാവിലെ മുതല് ഈ വീട്ട്തെ ലൊരു ദിവസം മക്കള് ഇരിക്ണ ദിവസം രാവിലെ മുതല് വൈന്നേരം വരെ ഞമ്മക്ക് തലവേനയാ
ശെരിയാണ്
എത്ര പർഞ്ഞാലും ഞമ്മക്കൊരു ന്നാ ഒരു അഞ്ച് മിൻറ്റ് അവരൊന്ന് നോക്കി ക്കട്ടെ എനിക്ക് വയ്യ ഞാൻ പോവാന്ന് പറയും
ഓനായി ഇവിടിം അങ്ങനെന്നെണ് അല്ലാന്നുണ്ടെങ്കി നമ്മുടെ ഫോണ് എടുത്ത് ലോക്ക് അഴിച് അവര് അവരുടെ കൈലങ്ങ് കൊടുക്കാ അപ്പം പോ അവര് സൈലന്റായിട്ടങ്ങ് ഇരി
ഇരിക്കും ഇവിടെ ഒരു പെണ്ണാ എന്റെ മൂത്തത് അങ്ങനെയാ ഇവിട്ത്തെ എന്റെ മൊബൈല് ചോ ചോയ്ക്കത്തില്ല പക്ഷേ ഇവട്ത്തെ അച്ചായൻ്റെ മൊ മൊബൈല് തന്നെ എടുക്കും ലോക്ക് തൊറക്കും അവളിരുന്നങ്ങ് കാണും
കാണും
ന്നായി ഇരുക്കുന്നോടത്ത് ഇരിക്കുവല്ല ഉരുണ്ട് തിരിഞ്ഞ് മറി ഞ്ഞ് നെലത്തുക്കൂടെ സെറ്റീ കൂടെ അങ്ങനെ പല്ല സ്ഥലത്തിക്കൂടെ അങ്ങനെ തിരിമറിഞ്ഞാണ് അവള് പക്ഷെ ചെറുക്കൻ്റെ കയ്യില് മൊബൈല് കൊടുത്താ അവന് ഏ ഏതെങ്കി ഒന്നവൻ ചോയിക്കുള്ളൂ അത് നമ്മള് വെച്ച കൊടുക്കാ വെച്ച കൊടുത്തത് തീർന്ന് കഴി ഞ്ഞാ പറയും എനിക്ക് എന്നും പറഞ്ഞോണ്ട് ഫോൺ എന്റെ കയ്യി തരും ഓഫെയ്തോളും പക്ഷെ അവള് അങ്ങനെയല്ല അവള് ഇരുന്നങ്ങ് കാണും
അ ഇപ്പഴ്ത്ത പുള്ളരങ്ങ ഈ ഇപ്പഴ്ത്ത പുള്ളരങ്ങനെയാണ് അവർക്ക് എന്ത് എന്ത് അറിഞ്ഞൂ
ആ ആ മോബൈലി കണ്ടിട്ട് ഓരോന്ന് നമ്മളീ ഡെലിവറി കഴിയുന്നില്ലേ അത് വരെ അവള് കാണിക്കും പറയും എങ്ങനെയാ കുഞ്ഞുവാവേനെ പൊറത്തെറിയണ വലിച്ചങ്ങ് എടുക്കുന്നു
ഞാൻ പറഞ്ഞ് എവിട്ന്നാടി നീ കണ്ടേ ഞാൻ ബൊബൈലെന്ന്
ആഹ് ഇപ്പഴ്ത്തെ മക്കക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ അവരെ എല്ലാം മൊബൈല് വഴി എന്ത് ട്രെൻൻ്റ് പാട്ടാവട്ടെ എന്തൊരു കര്യാവട്ട് അവര് മൊബൈല് വഴി അവര് കണ്ടുപിടിച്ചോളും
അമ്മളെക്കെ വെറും
അവരട്ത്ത് ആഹ് നമ്മക്കൊന്ന് നമ്മ നമ്മടെ നമ്മടെ കാലഘട്ടൊന്നു അല്ല പിന്നെ ഈ പറയുന്ന നം യൂസെയുന്നില്ല ഈ പറഞ്ഞ നമ്മക്കും ഒരു മിനിറ്റ് മൊബൈൽ ഇല്ലാതെ നമ്മ
സത്യവായിട്ടും നമ്മക്കെന്താ മൊബൈൽ ഇല്ലെങ്കില് വെള്ളം ഇല്ലെങ്കില് കറണ്ട് ഇല്ലെങ്കില് നെറ്റ് ഇല്ലെങ്കില്
ആഹ് നമ്മള് എന്തിനും എന്തിനും നമ്മള് പൈസ മുടക്കീലെങ്കിലും നെറ്റ് ചാ ചാർജ് എത്ര രൂപ ആായിരുന്നാലും നമ്മള് മൊടക്കിയിരിക്കും
ആഹ് അതെ എനിക്ക് ഒരു ദൊ ഒരു ദിവസ്സം പോലും നെറ്റില്ലെങ്കി ഞാൻ ചെയ് ക്കട്ടെ ചെയ്യട്ടെ പ്ലീസട്ടെ എന്നപോലെ എനിക്ക് ഓരോ വർ വർക്കും കാര്യങ്ങളും ഒണ്ട് എനിക്കാരേലും നെറ്റ് വേണം ചെയ്യ് ഏട്ടായീന്ന് പറയുമ്പോ ചെയ്ത് തരും പിന്നെ ഇവിടെ പോവാ ആളില്ലെങ്കില് അ അമ്മ പണിക്ക് പോവും പിന്നെ അച്ഛായൻ ഇതുപോലെ എവിടേലും കടയിലൊക്കെ പോയ പിന്നെ ഞാൻ തന്നെയല്ലേ അന്ന് അന്നേ ഞാൻ പറയും ചേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എനിക്ക് ആരേലും ഒന്ന് വിളിക്കണമെങ്കിലോ ഒന്നും മെസ്സേജ് അയക്കണമെങ്കിലോ എനിക്ക് ഫോൺ നമ്പർ അയച്ചു ത അങ്ങന പെ അപ്പം പിറ്റേ ദിവസം തന്നെ കേറ്റി തരൂട്ടോ അല്ലേ പിന്നെ ചേട്ടായിയുടെ ഹോസ്പോട്ട് ഞാൻ വലിക്കും അത് ചേട്ടയിക്ക് ബുദ്ധിമുട്ടാ അത് ചേട്ടായിക്ക് തീരയല്ലേ
ആ
ചെയ്തു തരുന്നെ അത് അതുകൊണ്ട് ഗുണണ്ട്
അതാണ് അതാണ് നമ്മള് മക്കളെ പറഞ്ഞിട്ട് നമ്മള്
കാര്യല്ല ഫോൺ വാ
ആ ഫോണ് എടുക്കുന്നേല് നമ്മുക്ക് നമ്മള് കൊടുക്കണ്ടല്ലോ നമ്മള് കൊടുക്കണ്ടല്ലോ ഞാന് എങ്ങനെ തിരിഞ്ഞ് ലോക്കിട്ട് വെച്ചതാ എങ്ങനെ തിരിഞ്ഞ് ലോക്കിട്ട് വെച്ചാൽ അവര് കണ്ടുപിടി
തോക്കും ഉ എവിടെന്നെ മോക്ക് മൊബൈലിന്റെ അറിയത്തില്ല അത് അവള് കാ അതും മാറ്റിയൊണ്ട് കണ്ടാവുമ്പ മനസ്സിലാവും കണ്ടിട്ടില്ല പക്ഷെ ഇവിടുത്തെ അച്ചായനങ്ങനെയല്ല അവക്ക് തൊറക്കാനും എടുക്കാനൊക്കറിയ ഞാ എന്നിട്ട് പറയും ഞാനോ അച്ചായനോട് എന്നും പറയും അമ്മേനോടും പറയും അച്ചായൻ ലോക്ക് മാറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് അച്ചായനങ്ങ് കൊടുക്കല്ലേ അവിളെടുക്കുമ്പോത്തേക്കങ്ങ് കൊടുക്കും എന്നാ പി പിടിച്ച് പിടിച്ച് മേടിച്ച് വെക്ക അത് ചെയ്യൂല കൊറച്ചേരം കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അ അത് ഒന്ന് അഞ്ച് മിനിറ്റല്ല ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂ ഞാ എന്നിട്ട് എനിക്ക് ദേഷ്യം വന്ന വരുമ്പോഴായിരിക്കും ഞാൻ പിടിച്ച് വലിച്ചു മേ ച്ചെക്ക കരഞ്ഞാലും വേണ്ടീല്ലാന്നോർത്തോണ്ട് പിടിച്ച് മേടിച്ചോക്കും ഞാൻ
ഇപ്പോഴത്തെ പിള്ളേരുടുത്ത് പിടിച്ചു വലിച്ച് വാങ്ങിച്ചു വയ്ക്കാനും പറ്റൂല അവരുടെ ക്കെ വാശിയും ദേഷ്യവുംക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റാത്തതാണ്
അതെ അതെ ഉം പണിയെല്ലാം കഴിഞ്ഞു ഒതുങ്ങി കാണൂല്ലേ
ആ പണിയെല്ലാം ഒതുങ്ങി രാവിലെ കുറച്ച് മുട്ട ബിരിയാണി നമ്മുക്ക് കൊടുത്ത അപ്പൊ അതിന്റെ ബാക്കിയിണ്ട് പിന്നെ ഉച്ചക്ക് അത് മതിയല്ലോ
ആ ഞാനും അങ്ങനെ ചെറുത് ചെറുതൊക്കെ ആയിട്ട് അവക്കുണ്ടായി കൊടുത്തന്ന് മുട്ട പുഴ വേറെ പുഴുങ്ങി ക്യാരറ്റ് ഇതൊക്കെ